ഹലോ
ഹലോ ഞാന് എന്താണ് വിശേഷൊക്കെ ചായ ഇതാ കുടിച്ചു കോ ണ്ടിരിക്ക്ണ് ചായ ഇഷ്ടൊന്നുല്ല അങ്ങനെ എനിക്ക് അങ്ങനെ എല്ലാരും ഉണ്ടെങ്കിലേ കുടിക്കോള്ളൂ
ആഹ് കു കുട്ടിയേളൊക്കണ്ടോ
ഹലോ ആഹ് കുട്ടിയേള് രണ്ടാാള്ണ്ട് ഓല് പ്പ പൊറത്ത് പോയിട്ടുണ്ട് നിങ്ങളെ വീട്ടില് ആരൊക്കെണ്ട്
ചായക്ക് എന്താ പലഹാരൊക്കെ
പലഹാരം ഇന്ന് പഴം പൊരിച്ച് തണുപ്പല്ലേ അ ചൂട്ള്ളതായിക്കോട്ടെ വിചാരിച്ച്
ആഹ് മഴൊക്കെണ്ടോ
ഇതാ ഇന്നിപ്പ മഴ പെയ്ത് കൊണ്ടിരിക്ക്ന്ന്ണ്ട്ട്ടാ അപ്പൊ നല്ല കറുത്ത മേഖൊക്കായിട്ട് നല്ല മഴ പെയ്യ്ണ്ട് ഇങ്ങളവിടെ മഴണ്ടാ
ആഹ് ഞങ്ങളെ നാട്ടില് മഴെക്കെണ്ട് ആഹ് ചായുടിക്കെ കഴിഞ്ഞു
കഴിഞ്ഞിലേ അത് ശരിയാ ആഹ് പറക്കീന്നാളാണോ പൊറത്താ
ഏഹ് ആഹ് അല്ല ഞാൻ എന്താ ഉള്ളിലാണ് വീട്ടില
എന്തേലും ആവശ്യായിട്ട് അങ്ങനെ ആഹ്
ഉം എന്താ നിങ്ങളെ വീട്ടിലല്ലേ
ആഹ് ഉമ്മണ്ടാ വീട്ടില്.
ആ ഉമ്മ
വ വ വാഴ കള് അക്കൗണ്ട് അനക്ക്
ആഹ് വീട്ടില് വല്ലാതെ ഏജ് നല്ല ഏ ജായവരില്ല
ഇല്ലല്ലേ ആ ശരിയാ ഹസ്ബൻഡ് ഉണ്ടോ നാട്ടില്.
ആ ഹസ്ബൻഡ് ഉണ്ട് നാട്ടില്.
എന്തല്ല ശരിയാ കുട്ടികൾ എത്ര ആളാ
കുട്ടികള് രണ്ടാള്
അല്ല അല്ലേ വലിയ വയസായ കുഞ്ഞുങ്ങള പഠിക്ക
മൂ മൂത്താള് രണ്ടാം ക്ലാസ്സില്.
ആഹ് ഏജ് അധികം ആയിട്ടില്ലാ ല്ലെ
ചെറുത് പിന്നെ
ആഹ് മക്കളൊക്കെ എന്താ ചെയ്യുന്നിപ്പോ
മക്കള്ക്കെ ഇപ്പൊ മഴ കാരണം പുറത്ത്ക്കൊന്നും വിടാതെ വീ ഇന്റെഉള്ളിൽ തന്നെ ഇരിത്തിരിക്ക ഉ അപ്പൊ ഹോം വർക്കുകൾ ഉണ്ട് ഉം പിന്നെ പഠി പഠിക്കാനൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ പഠിപ്പിക്കാ ഒക്കെ ചെയ്യയാണ്
അതല്ലേ ശരിയാ വിട്ടി പിന്നെ ആരാള് വീട്ടില് ഹസ്ബൻഡ് നാട്ടിലാ
ആ ഹസ്ബൻറിന്റെ വീട്ടിലാ
വിട്ടില
എന്താ ഏട്ടനും ഏട്ടൻ്റെ വൈഫും കുട്ടികളും അവരുട്. അവരും ഇവരും ഒക്കെപാട് തന്നെ കളിക്കണത് അതില് എന്റെ കുട്ടി ന്റെ കുട്ടിയ അവരുടെ കുട്ടിയും എന്താ ഒരേ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കണത്. അവര് തമ്മില് ഒരുമിച്ചിരുന്ന് പഠിക്കുകയ ചെയ്യാം.
ആഹ് അതു ശരിയാ അല്ല കേയറ് ഒരു സമയം ഉണ്ടല്ലോ അപ്പ ഇന്ന് പഠിപ്പ് ഠിക്ക രണ്ടാം ക്ലാസ് ഒക്കെ ആവുമ്പോ നമ്മള് ആഹ് അങ്ങനത്തെ സമയങ്ങളായിട്ടാണ് വർക്ക് ചെയ്യുന്നുണ്ടോ?
വർക്ക് ചെയ്യുനില്ല പഠിക്കുന്നുണ്ട്.
എന്തിരാ ചെയ്യുന്നേ
ഞാന് കമ്പ്യൂട്ടറിന്റെയണ് പഠിക്കണ സി ടി ടി സിയ പഠിക്കണത്.
ആഹ് ആഹ് ശെരി ഇന്ന് ക്ലാസ് ഇ ഇണ്ടായിരുന്നില്ലേ എപ്പഴാ പോവ.
ഞാന് ഉച്ചക്കെ പോകാം ഇന്ന് രാവിലെ പോയി.
ആ ആ എപ്പോഴത്തെ വരിക എപ്പഴ വര കേൾക്കണില്ലേ പറഞ്ഞത്. ഹലോ? ഹലോ? ഹലോ? കേക്കണില്ലെ ആണത്. ഹലോ?